ആഹ്.
ഹലോ.
ഹലോ എന്തക്കെ പാട്? നല്ല വർത്താനം ഉം സു ഉം സുഖാണ്. ചോറൊക്കെ തിന്നോ? ഇല്ല ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല.
ആഹ്.
ഒക്കെ റെഡി ആക്കി ആഹ്. ആഹ് നോമ്പ്ണ്ട് ഞങ്ങള വീട്ടിൽ നോമ്പന്നെണ് എല്ലാർക്കും ഞാനും നോറ്റീനി എനിക്ക് മൂന്നെണ്ണം നോൽക്കാൻ പറ്റിയിട്ടുള്ളു. പിന്നെ കിട്ടീല പിന്നെന്റെ നാത്തുന്ക്കും ഉമ്മാക്കൊക്കെ ഉണ്ട്.
അഹ് ആഹ്.
അപ്പം ഞാൻ അങ്ങ് നോമ്പ് ഇല്ലാത്തോൽക്ക് ള്ളക്കെ റെഡിയാക്കി വെച്ച്. ഓരോരുത്തരെ കുളി കയ്യട്ടേച്ച്ട്ട് നിന്ന് എല്ലാരും കുളി കഴിഞ്ഞ് ഞിപ്പ ഞാനണ്ട്പ്പോ ഞാന് കുറച്ച് ചെലേതിമ്മല് ഇങ്ങനെ ഇര്ന്ന് ആരെങ്കിലൊക്കെ വിളിക്കാൻ പറ്റൂന്ന്ജാര്ച്ച് ഏ. വീട്ടില് ഇവിടെ മ്മ പ്പ മൂന്ന് നാത്തൂമാര് ഒരു മോനേന്നെ ഉള്ളു. ഇന്ക്ക് രണ്ട് മക്കള് ഇണ്ട് ഉം. ഒരാള് ആറാം ക്ലാസ് പഠിക്കാണ് മൂത്ത ചെറിയോന്ക്ക് മൂന്ന് വയസ്സായിട്ടുള്ളു.
അ അ നാത്തൂമാര് കെട്ടിച്ചിട്ടീല്ല?
ആഹ് കെട്ടിക്ക്ണ് അല്ലല്ലാ കെട്ടിച്ചിക്ക്ണ് ഉം. ആഹ് രണ്ടാക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരാൾക്ക്. ഒരുകുട്ടിണ്ട് പിന്നെ എന്തക്കെങ്ങട്ട്?
എന്താങ്ങട്ടും ഇങ്ങട്ടും പോര്ണങ്കി എങ്ങനണ്ട് പഠിക്ക എന്താപോ ഒഴിവില്ല സ്കൂള് മദ്രസ. പ്പ സ്കൂള് മദ്രാസ അല്ലേ?
താ അതോണ്ട് പിന്നെ ഒരു വിവരം അറിയാൻ പറ്റ്ണില്ല.
ഉം മുട്ടിക്ക്വാവാന് ഒഴിവില്ല
ആഹ് പിന്നെന്നന്താ കൂട്ടാൻ കിട്ടി? ആഹ് ഒഴിവുണ്ടാവുമ്പോഴൊക്കെ ഇങ്ങനെ വിളിക്കാകനിപ്പോ അപ്പോ നമ്മക്ക് ഓരോ ബുദ്ധിമുട്ട് വരും.
ആഹ്.
അതൊക്കെ അതുകൊണ്ട് അങ്ങനെ പിന്നെ ഫോണ് മ്മക്ക് ഒന്നും പോവൂല്ല അങ്ങനെ. അതോണ്ടൊക്കെ എല്ലാരും മറ്ന്ന് പിന്നെപ്പോ ഇങ്ങനെ ഓരോരുത്തരോരുത്തർ വിളിക്കുമ്പോളൊക്കെ.
ഇല്ലെല് മീറ്റപ്പക്കനെ വെക്കണം ന്ന പിന്നെ എല്ലാരും ഒരുമിച്ച് കുടും ആന്നന്നെ എല്ലർക്കും വരാനും പറ്റൂല്ല ഒരാൾ പറ്റാണന്ന് ഒരാൾ പറ്റൂല്ല അതൊക്കെ കറണ്ടാവും
ആഹ് എന്നാലു ഒരു വിധൊക്കെ എല്ലാർക്കും പറ്റുന്നോത്തോളം എല്ലാരും വരൂ കാലങ്ങൾക്ക് ശേഷം കാണുമ്പോളേ ആഹ് അപ്പോ എല്ലാരും ഒന്ന് വരാൻ നോക്കോ ഉംഇന്ന് എന്താ കൂട്ടാൻ കിട്ടി മീനൊക്കെ എന്താ കിട്ടി ആഹ്
കറി ചക്കക്കുരു മുരുങ്ങി തേങ്ങ അരച്ച് വെച്ച്ങ്ങട്
ആത് രസണേ ഉം ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ മത്തി ആഹ് അത് ചക്ക ഇണ്ട് ഇവിടെ കൊട്ന്ന് ഞങ്ങൾക്ക് ഇന്ന് മത്തി ഇണ്ട് ഇന്നലത്തെ കൊറച്ച് മത്തിയ ഇണ്ട് അത് കറി വെച്ചി പിന്നെ അയിനുണ്ട് അത് രണ്ടിനും കൂടി ഇണ്ടാവൂല അപ്പൊ പൊരിക്കാനും വേണ്ടീട്ടുണ്ട് കയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നോമ്പ് ആയതുകൊണ്ട് പിന്നെ അവക്ക് രണ്ട മൂന്ന് ക്ലാ
തോരക്കുബോതിനല്ലേ പൊരിക്ക ഉം
ആഹ് പിന്നെ അവർക്ക് ഇനി രാത്രിക്കള്ളല്ലൊ ഒക്കെ റെഡിയാക്കി വെച്ചുക്ക്ണ് പിന്നെ ചായ കുടിച്ചപ്പോ വൈകിക്ക്ണ് ആ പിന്നെ ഇമ്മ ചോറിനൊന്നും ഇപ്പൊ ത്തന്നെ ഒന്നും ആവുഷ്യല്ല ഏഹ് ഇനി കുട്ടിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തക്കണ്ടേ കുട്ടി ഇപ്പൊ ഒരാൾള് ഇതാ ഇന്റെ ബാക്കില് നടക്കണേ ഒരാൾ സ്കൂളക്ക് പോയിക്കണേ പിന്നെ നാത്തൂമാര് രണ്ട് അക്കളുണ്ട് അവര് അവിടെണ്ട് ഒരാൾ സ്കൂൾ പൊയ്ക്ക്ണ് ഒരാൾ അവിടെണ്ട്
ആഹ് കുട്ടികളെ ഉപ്പായൊക്കെ എന്താ ജോലി
ഇബടെ കോഴിക്കടാ
ആഹ്
ആഹ് വേറെ കൊക്കല്ല ചെറിയൊരു വണ്ടി തട്ടിട്ട് വീട്ടി തന്നെണ് അപ്പൊ കുറച്ചായി ശരിയൊക്കെ ആയിട്ട് വേണം ഉം ലേശം ബുദ്ധിമുട്ടിലെന്ന് ഇപ്പൊ ഇങ്ങനെ ശരിയായി വരയാണ് എന്തൊക്കാ വ എന്തെങ്കും ബുധിമുട്ടുകളൊക്കെ വരുബോളൊക്കെ ഇങ്ങനെ ഒക്കെ ഓരോന്നുണ്ടാവും
ആഹ് അതന്നെ
ആഹ് ഉം
ആഹ് മഴ ഇണ്ടോ അവിടെ
മഴ ഇണ്ടായിന് ഇന്ന് ഒര് വെയിലുണ്ട് അപ്പൊ എല്ലാരും ഇതാ വൈല് കണ്ട് ഇതാ കണ്ടപ്പോ ഒന്ത് മിഷീനിലൊക്കെ ഇട്ട് ഒണക്ക്ണോല് ഒരു വക ഓണക്കി കൊണ്ട് ഇട്ണ് ഇന്നാ ത്തത് ഒരു വക അതാ കൊടുന്നിടുന്ന് തിരുബ്ണാതാ ഒരു വക മുറ്റത്ത്ക്ക് ഇറങ്ങുമ്പ ഇതന്നെ എല്ലാ അ അയൽവാസിക്കളൊക്കെ ഇതാന്നെല്ല ഉ
ഉം അതന്നെ ഞാൻ ഒക്കെ ഏറെത് റത്ത ഇട്ടക്കാണ് സീറ്റിന്റെ ഉള്ളില് വ വൈലാണെങ്കി അവിടെ കടന്ന ഓണോങ്ങിക്കോളൊലോ
ആഹ് ഇന്ന്
ഉം നോമ്പല്ലേ ഞാൻ വേഗം പോയിട്ട് ചോറ് തിന്നാട്ട് ഒന്ന് കടക്കട്ടെ കരുതി മോള് ഒറങ്ങി രണ്ടു വയസ വയസായ ഒരു കുഞ്ഞുണ്ട് ഓള് ഒറങ്ങി അപ്പൊ ഒന്ന് കടന്ന് നിക്കട്ടേച്ചാണ്ട് ഉമ്മണ്ട് ഉപ്പ ഇല്ല ഉപ്പ മരിച്ചിട്ട് നാല് വർഷായി
ആഹ്
ഞങ്ങളെ വീട്ടില് മ മൂത്തച്ഛൻഡ് എളേ എനിക്ക് ഒരു മൂ ച്ഛൻഡ് ഇണ്ട് ഒര് എള്ളച്ചി ഇല്ലേച്ഛൻഡ് ഒര് നാത്തൂന്നുണ്ട് എല്ലാരും ഓരോന്ന് ഇണ്ട്
ആഹ് ഉം അപ്പൊ ഇമ്മ എളേച്ചിന്റ എരുതാവോ
ഉമ്മ ഇളച്ചിന്റെ അടുത്ത് വെച്ചാല് ഉമ്മ ഇവിടെ ഉണ്ടാകും അവിടെ ഉണ്ടാവും പക്ഷെ ഇപ്പോ ഇളച്ചി ആ എളച്ചിക്കിപ്പ ചെറിയ കുട്ടിയുണ്ട് അവള് സ്കൂള് തുറക്കണീന്റെ തലേന്നാണ് തൊണ്ണൂറ് കഴിഞ്ഞ് വന്നെ ഇപ്പൊ ഇപ്പൊ കാര്യയിട്ട് കുട്ടീനെ നോക്കണ്ടേ അപ്പൊ പിന്നെപ്പ ഉമ്മ അവിടെയാണിപ്പോ ഇപ്പൊ കാര്യമായിട്ട് അവിട നിക്കല് രണ്ടെടത്തും നിക്കും ചെലപ്പൊ രാവിലെ ഇങ്ങട്ട് എറങ്ങി വന്ന പിന്ന വൈകുന്നേരം കിടക്കാൻ നേരത്ത് അങ്ങട്ട് പോകും അങ്ങനൊക്കെയായിട്ട്
ആഹ് അങ്ങനെയൊക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെ പിന്നെപ്പൊ ഒരാക്കായിട്ട് ഇപ്പൊ പിന്ന അതൊരു പരാതിയാവും ചെയ്യും എല്ലാരും കൂടി ആവുമ്പോൾ പിന്നെ ആർക്കാർക്കും ബുദ്ധിമുട്ട് അതും ഇല്ല ഉം
ഉം അപ്പൊ പിന്ന പിന്നെ ഒന്ന് ഓക്ക് അങ്ങട്ടും ഇങ്ങട്ടും തിരിയണെങ്കിലൊക്കെ കുട്ടിനെ നോക്കാൻ ആള് വേണ്ടേ കുട്ടികളും വല്ലോം ഉണ്ടോ എൻ്റെ അനിയന് കല്യാണം തിരഞ്ഞുകൊണ്ടിക്കണ്ട്
പിന്നെ തന്നാ നല്ല കുട്ടികള വെച്ചിട്ടന്നു നമ്മൾ അപ്പൊ വല്ലാതെ പൊറത്ത്ക്ക് എറങ്ങാത്തോണ്ടേ വല്ലാതാണ്ടെ അറിയില്ല പിന്നെ നമ്മള് നമ്മളുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏഹ്
കുടുംബത്തിലോ
കുടുംബത് ത്തിൽ ഇപ്പ എൻ്റെ അറിവിലൊന്നും ഒന്നുല്ല നമ്ള് പിന്നെ നിക്കണോണ്ടേ അത്ര അറിയില്ല ഞാന് ഇവിടെ ഒയ്യൂർക്കല്ലേ എന്റെ കല്യാണം കഴിഞ്ഞിക് ക്കണത് ഇജ്ജ് മറന്ന ഒയ്യൂർക്ക് ആഹ് മറന്നക്ക്ണ് ക്കെ മർന്നിക്കണേ അന്നെ കല്യാണത്തിന് വിളിച്ചപ്പോൾ ഇജ്ജ് വന്നിട്ടില്ലല്ലാ
ഏഹ് ഓരോ ചുറ്റുപാടായി കെട്ടിച്ചാ പിന്നെ കഴിഞ്ഞീലേ
ആഹ് അമ്മതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊന്നും പിന്റെ അറിവില് പിന്നെ എന്റെ കൂടെ പഠിച്ചരു വേറെ ഒരു ഫ്രണ്ട് ഉണ്ട് അവ രെ മോളൊക്കെ പഠിക്കുകയാണെങ്കി ഇപ്പ ഇങ്ങന പാടാവൊ കുറച്ച് ഹൈലെവലിലൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ എങ്ങനെന്തേലും ആഹ് അപ്പൊ അവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ അപ്പ ഞാൻ പറഞ്ഞ എങ്ങനെ എന്റെ അറിവിലൊന്നുല്ല
ആഹ് ആഹ്
നല്ല ചുറുക്കുള്ള പെൺകുട്ടികളാണെ അപ്പൊ അവർക്ക് അങ്ങനെ ഇങ്ങനെ പറ്റുന്നുല്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ നമുക്കൊരു പേടിയാണ് അവര് ക്ക് അത്ര പെട്ടൊന്നും പറ്റാത്തവരാവുമ്പോളെ
ആഹ് അങ്ങനത്തെവർക്ക് പിന്നെ
ആഹ് നല്ല ചുറുക്കൊക്കെ പെൻകുട്ടിയ എനിക്കത്ര ഒന്നും അത്ര പരിചയല്ല
ആങ്ങള വലിയ കോഴപ്പൊന്നുല്ല ഉം വല്യ നീളല്ല വല്യ നീളല്ല എന്നാ നിറോണ്ട് വലിയ കൊഴപ്പില്ലാത്ത കട സ്വന്തായിട്ടുണ്ട് എന്താണ് പ്രസിങ്ങ് ഇല്ലേ നമ്മള് ബുക്സ് ഒക്കെ ഉണ്ടാക്കും ബുക്കാളൊക്കെ അച്ചടി ച്ച് അതേപോലെ പിന്നെ കൊസ്
റ്റിയൻ പേപ്പറ് ഇണ്ടാക്കുക
അങ്ങനെ ട്യൂഷൻ സെന്റർ ആഹ് ഒരു കട ഉണ്ട് രണ്ട് വേറെ കട കൊണ്ട് ഓൻ ഇപ്പ കൊണ്ടോ ട്ടി ഒരു കടയിലാ നിക്കണത് പിന്നെ വാളാഞ്ചേരി ഒന്ന് തുറന്നീനു ഇനി പെരിന്തൽമണ്ണ ഒന്ന് തുറക്കാനിക്കാണ് അത്യാവശ്യം കുഴപ്
ആഹ് ആഹ് നല്ല പണിയൊക്കെ തന്നെയണല്ലല്ലേ ഇത് പിന്ന പറഞ്ഞ ആൾ അത്ര എനിക്ക് നമ്മൾ ആദ്യക്കെ മുന്നേ പഠിച്ചവരൊക്കാവുമ്പോ അത്ര കമ്പനി ഉണ്ടാവലല്ലോ പിന്നെ ഞാനിട്ടെ മാതിരി എന്റെ ഭർത്താവിനെ നല്ല ആക്
നമ്മള് നമ്മളും കുടുംബമായിട്ട് ഇങ്ങനെ പോണ് നമ്മള കുട്ടികള് മക് മക്കള് അങ്ങനെ ആയി നമ്മള് ജീവിതം
ആഹ് അതന്നാ ഞാൻ കുട്ടികളെ ഞാൻ ഒന്ന കണ്ടികണ് നേരിട്ട് കണ്ടിട്ടില്ല ഇതാപ്പോലെ കുട്ടികൾടെ ഫോട്ടോ അയച്ചതാരുന്നോ ചോയിച്ചപ്പം ഇനക്ക് ഫോണിൽ ഫോട്ടോ അയച്ച ചെന്ന് കണ്ടു എന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടൊന്നും ഇല്ല പത്തിരുപത്തിരണ്ട് കൊല്ലത്തിന് ശേഷ
ഒക്കെ നേരിട്ട് കാണുമ്പോ ഉണ്ടായിക്കോണം ഇല്ല
ആഹ ഇരുപത്തിരണ്ട് കൊല്ലത്തി ശേഷം ഒന്ന് കോണ്ടാക്ട് ചെയ്ത ഒന്ന് വിളിച്ചുനോക്കിയതാ ഇതേമാതിരി ഞങ്ങക്ക് ഒരു ആക് ക്സിഡന്റ് ആയപ്പൊളെ വണ്ടി തട്ടിയപ്പളേ അറിഞ്ഞപ്പോ ഒന്ന് എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്യല്ലാ വച്ചിട്ട് ഒന്ന് വിളിച്ചത് അങ്ങനെയുള്ള അടു പ്പത്തുമാലാണ് അപ്പൊ ഇന്നോട് ചോയിച്ച് ന്റെ മോൾക്ക് ഇങ്ങനെ പെങ്കെട്ട് ഉണ്ടാക്കണ്ട് നിങ്ങളെ അറിവിലൊക്കെ നല്ല ബന്ധം ഉണ്ടങ്കിൽ പറഞ്ഞോണ്ടീ ഓരോരുത്തരു കൊണ്ടുവരുന്നുണ്ട് അപ്പോ എനിക്ക് അങ്ങനെ ഇങ്ങനൊന്നും പറ്റൂലന്ന് പറഞ്ഞു അപ്പ തന്നെ പിന്നെ ഞാൻഎന്ത ചെയ്തേ അതിമക്ക് ഒരുങ്ങിട്ട് കാര്യല്ല അങ്ങനെ ഇങ്ങനെയൊന്നും ൻക്ക് പറ്റ പറ്റൂലാന്ന് പറഞ്ഞപ്പൊ തന്നെ അ നമ്മൾ അത് നോക്കിട്ടേ നമ്മള് പെടുത്തീന്ന് അറീല ആഹ് ആഹ പിന്നെ അത്യാവശ്യം കുറച്ച് അവളും ഭംഗിയുള്ള ആള അവളെ പിന്നെ ഞാൻ പഠിക്കുമ്പോത്തന്നെ ഞാൻ കണ്ട്ണ് നല്ല ഭംഗിയുള്ള ആളാണ് കുറച്ചൊക്കെ ലൈനൊക്കെ അടിച്ച് കുട്ടികളൊക്കെ ചെക്കന്മാരൊക്കെ ബാക്കിൽ നടക്കുന്ന ആ ഒരു അത്ര ഇതുള്ള ആളേനി അപ്പൊ പിന്നെ മക്കൾ അത്യാവശ്യം കൊഴപ്പം ഉണ്ടാവും.
ആഹ ആഹ
ഉം ഉം ഏതായാലും
പോണ്ലേ പിന്നെ എങ്ങനെണ്ട് കുട്ടിപഠിക്കാന് ആഹ് നിങ്ങളെ മോൻ മോനാ വലുത് മോനാ വലുത് നിങ്ങൾക്ക്
ആഹ മോന രണ്ടാളും മോൻ തന്നെയാണ്. ആഹ അയിന് മൂത്തത് ആ സ്കൂൾക്ക് പൊയ്ക്കണ്. പഠിക്കാന് വല്യ കൊഴപ്പല്ല മദ്രസയില് പിന്നിം കൊഴപ്പല്ല സ്കൂൾത്തെ തീരെ
അഹ ആഹ സ്കൂൾ തുറന്നിട്ടുള്ളു
ആഹ് സ്കൂൾത്തത് പൊതുവേ പോരാ
പിന്നെ വീട്ടിൽ നിന്ന് പഠിക്കൂല ഈ ഫോൺ ആയിട്ടു ഇരുന്നിട്ടോ ഏട്ടന്മാർക്ക് ഫോൺ കിട്ട ട്ടൂല അവര്ങ്ങട്ട് വന്നാല് അവര് ഗെയിം കളിച്ചിട്ടും അത്കളിച്ചിട്ടൊക്കെ ഇങ്ങനെ നിക്കല്ലാ
ഫോൺ കിട്ടൂല
ഉം ഇന്റെ മകൻ പിന്നെ ഫോൺ ഒന്നും എടുക്കൂല ഒരു ടാബുണ്ട് ടാബ് ലോക്കിന്റെ കൺട്രോളിലാണ് അവന് കളിച്ചണംന്നുണ്ടെങ്കിൽ ലിമിറ്റട് സമയം നമ്മള് കണക്കാക്കി കൊടുത്തുകാണ്ട് ആ സമയത്തില് നമ്മള് ടാബ് കൊടുക്കും ഇപ്പൊ ഞാൻ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു വിജ്ഞാന വീതി എന്നു പറഞാണ്ട് ആ പരീക്ഷയില് ഫസ്റ്റ് റ്റൊ സെക്കന്റോ തെർഡോ കി ട്ടിയ മാത്രം ഞാൻ അൻകിഞ് എന്താണ് ടാബ് തുറന്നു തരുള്ളൂ എന്നു പറഞ്ഞു ആ ഓന്റെ തരുള്ളൂ പറഞ്ഞിരുന്നു അയില് നാലാം സ്ഥാനാണ് അപ്പൊപ്പോവില്ല ആഹ അതയിനെ ക്ലാസ്സില് ഏഹ ചന്ദ്രകല നീട്ടാനുള്ളത ക്കെ നോക്കിട്ട മാർക്ക്‌ കൊറയ്ക്ക ഉത്തരം ഫുള്ള് ശരിയാ പക്ഷെ ഫസ്റ്റ് സെക്കൻഡ് കുട്ട കുട്ടികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അത്രക്കും ഓല് നോക്കിയിട്ടാണ്. അത് നി അടുത്ത മാസവുഉണ്ടാവോ ആ അടുത്ത മാസം ഉണ്ട് അപ്പൊ ഇഞ് അടുത്ത മാസം കിട്ടിയാലേ തെരുള്ളൂ പറഞ്ഞുകൊണ്ട് എടുത്തുവെച്ചക്കണ് ചോയിച്ചു ഇപ്പൊ കളില്ലല്ലേ അപ്പൊ അത് കാണുമ്പോങ്ങനെ ചോയിച്ചുന്നോട് തൊയ്ര്യം കെടുത്തുമ്പോ ഒന്നാണ്ട് കൊടുക്കുന്നല്ലാതെ അതൊ അഞ്ചു മിനിറ്റോ പത്തു മിനിറ്റോ കൊടുക്കും. ന്നാലും വല്ലാകുഴപ്പമില്ലാണ്ട് ചെറുതിനാണേ അയിന് പറഞ്ഞാൽ മനസ്സിലാവലു തുടങ്ങിട്ടില്ലല്ലോ ഫോൺ എടുക്കേണ്ട പറഞ്ഞാല് ഉളെ ഉപ്പ ഗൾഫിലാ അപ്പൊ അങ്ങനെ വിളിച്ച്കാണ്ട് കജ്ജ് കിട്ടി ശീലായി.
ആഹ് പിന്നെ നമ്മുക്ക് പേടിയ നമ്മള പേടി വേണം ആര് നമ്മള് പറയുമ്പോ ഇത് ആഹ് കൊറച്ച് എങ്ങനെങ്കിലും ആളെ പറ്റിച്ചിട്ട് എങ്ങനെങ്കിലും ഫോണ് ഇട്ത്ത്കാണ്ട് ഓടാൻ നോക്കും
ഏഹ് ഹ ആഹ്
പിന്നെ അടീം കുത്തൊക്കെ കിട്ടുമ്പോ ഫോണവടെട്ട് കാണ്ട് പോവും
ആഹ് ആഹ്
ആഹ് ഉം പേടില്ല ആദ്യേ അങ്ങനെ തന്നെ ആയതോ ത് മ്മല് കൊറച്ചൊന്ന് കൊഞ്ചിച്ചി ആഹ് ഒരുരിത് ആഹ് വന്നാമേത്ത്ക്കെടക്കല്ണ്ട് എന്നാലും കൊഴപ്പില്ല്യ ഉമ്മച്ച്യ പറഞ്ഞോണ്ട് പിന്നെ മ എന്തായി വരും ചെയ്യും സാരല്ല്യട്ടോന്നൊക്കെ പറഞ്ഞ് വരും ചെയ്യും ആഹ് അങ്ങനെക്കെള്ള എതായാലും പഠിക്കണ കാര്യത്തില് ശ്രമിക്കാഞ്ഞിട്ടാണേ വല്ല്യ സ്കൂളിലൊക്കെ കൊണ്ടോയി ചേർ ത്തി കൊറെ ഫീസ് കൊറേ വെറുതെ പത്ത് നാപ്പത് നാപ്പതിനായിരം റുപ്പ്യ കൊടുത്ത് ഫീസ് ഒക്കെ കൊടുത്ത് പഠി പിച്ചിപ്പികൊല്ലം വെട്ടി ആഹ്
ക്കണ്ടിട്ടോ ഏഹ് കൊറച്ച് തെരക്കില്ലാട്ടോ ഓൻ വിളിക്കട്ടെ ആഹ് ആയിക്കോട്ടെ ശരിന്നാ
ഏഹ് ആഹ് ആഹ് പത്ത് മിനിറ്റ് ആയപ്പോ ആയിക്കോട്ടെന്നാ ശരി